ആഹ് ആഹ് സുഖാണ് എന്താ വർത്താനം ആഹ് കേക്ണ്ടോ?
ആഹ്
ആഹ് എന്താ കെട്കേഞ്ഞു ആഹ് ഫുഡൊക്കെ കഴിച് വെർതെ ഇര്ക്കേഞു എന്താക്കി
പെഷ്യല് വീട്ടിലെ ഫുഡ്
ചിക്കന് പിന്നെ നെയ്‌ച്ചോറ് അച്ചാറ്
ആഹഹ് ഇവിടെ അച്ചാറും ഏഹ് ചിക്കനൊക്കെ ണ്ടായിരുന്നു.
പിന്നെന്നു പിന്നെ കേടെ പിന്നെ മക്കളൊക്കെ
അഹ്
ട്ട്ള്ണ്ടോ ഏഹ് അയാക്ണ്ട് മാ മൂന്ന് മക്കള്ണ്ട്
ഏഹ്
പിന്നെ പഠിക്കാ
ഏഹ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു.
ആഹ് ശരി ആഹ് പിന്നെ വീട്ടിലാരൊക്കെയ അമ്മയും അച്ഛനുമൊക്കെ
ആഹ് അമ്മ അച്ഛൻ അനിയൻ അനിയത്തി ചേട്ടൻ
ആഹ് ഏട്ടൻ ജോലിയിലാ
ആഹ്
ഉം പിന്നെ എന്നിട്ട് എന്തെന്നാ എന്താവിടെ സ്പെഷ്യല് അച്ചാറും ചോറും
ആഹ് ചാറ് ചോറ് തോരൻ
ഉം മഴണ്ടോ അവ്ടെ
എന്താ
മഴണ്ടോയ്ച്ച
ആഹ് മഴയിണ്ട് അവിടെയോ
ആഹ് ഇവിടെല്ലേ ഇപ്പൊ കുയ്പൊന്നുല്ല ഇന്ന് രാവിലെക്കെ നല്ല മയേരുന്നു
ഉം ഉം
ഉം
പിന്നെന്താ
പിന്നെ
ഏതാണ് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്
ഫ്രൂട്ട്സ് അങ്ങനെ പ്രത്യേച്ചൊന്നുല്ല ഉം മാങ്ങ
ആ എനിക്ക് മാങ്ങ ഇഷ്ടാണ്
ആ ജ്യൂസ് അടിച്ചിട്ടും അല്ലാതെ വെറുതെ തിന്നാനൊക്കെ ഒന്നും ഇഷ്ടന്നല്ല
ആ ആ
പിന്നെ ചക്ക അങ്ങൻത്തൊക്കെ കിട്ടുന്നല്ലേ അവിടെണ്ടോ വീട്ടിലിണ്ടോ
ആഹ് റെംമ്പൂട്ടാൻ
ആഹ് വീട്ടിലിണ്ട് ലേ
ഉം
ഉം നല്ല വെലേണല്ലോ മാർക്കറ്റ്ലയ്ന്
ഉം ഉം
വീട്ട്ലവനാന്റെ വീട്ടില് വളപ്പിൽ ഇണ്ടാക്കി തിന്ന്ണ അത്ര നല്ലത് വേറൊന്നുല്ലല്ലോ ഇവടെല്ല വീട് ചുറ്റുപാടും സ്ഥലങ്ങളൊക്കെ കൊറവാ അപ്പ പിന്നെ അതൊന്നും ഇണ്ടാക്കാൻ കയ്യൂല
ഉം ഉം
അതിലില്ലെ പച്ചക്കറി അങ്ങൻത്തൊക്കെ ഇണ്ടാക്കിരുന്നു തക്കാളി പയറ് അങ്ങൻതൊക്കെ പിന്നെ കോളേജ് പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിരിക്കാണ് ല്ലേ
ആഹ് പ്ലസ് നേന്ന് ഞാൻ കഴിഞ്ഞു നിക്കാണ്
ഭാവി കാര്യങ്ങളൊക്കെ എന്താണ് ഇഞ്ഞ് എന്ത് കോഴസാണ് തിരഞ്ഞെടുക്കുന്ന ഡിഗ്രിക്കോ
ബി കോോം എടുക്കണം അങ്ങോട്ട് തുടർന്ന് പഠി ആ പഠിക്കണം
ആഹ് ആ ശരി ഭാവി എന്താ ആഗ്രഹെന്താ എന്താ ആഗ്രഹം
ഉം ഒരു ജോലിക്ക് കേർണം പഠിച്ചൊരു ജോലിക്ക് കേർണം
ആ ആ അല്ലെ എന്ത് ജോലിയാ അങ്ങൻത്ത അതെന്തേലും
ബാങ്കില്
എന്താ ആ ആ ആ ബി. കോമ് ആ ഒക്ചെ ചെയ്യണലേ
ഉം
ഉം ബാങ്കിലൊക്കൊ കേർണങ്കി പിന്നെ ആ എന്തേലൊക്കെ പഠിച്ച് അവനാന് സ്വയം തൊഴില് കണ്ടെത്താ നല്ലതറ്യ
ഉം ഉം
കല്യാണം കഴിഞ്ഞ് ഞങ്ങളോ ഞങ്ങള കാൽത്ത് പഠിക്കാന്
ഏ
പഠിക്കാല്ലതൊക്കെണ്ട് ഇന്റെ രണ്ടായിര്ത്തി പത്തിലേനി വന്ന് ഡിഗ്രി സെക്കൻ് ഇയർ പോയിന് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഫൈനലൊന്നും അറ്റൻ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലാ പോയതൂല്ലാ പിന്നീട് അയിന്റെക്കെ ഇത് മനസ്സിലായത് നമ്മളോട് അതിപ്പപ്പോ എവിടെ ക്വാളിഫിക്കേഷനിലും പ്ലസ് ടു എഴുതോളൂ ഡിഗ്രി എഴുതൂല്ലാ കാരണം ഡിഗ്രി കംപ്ലീറ്റ് ആക്ക രണ്ട് വർഷം വെറുതെ വേസ്റ്റായില്ലേ
ഉം ഉം
പിന്നെ ഇപ്പൊ കല്യാണം കുട്ടികളായതിനു ശേഷം ചെറുത് അംഗനവാടീലൊക്കെ പോയി ആ ടൈമില് പ്രൈമറിറ്റീസ് കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു
മം മം
ഇപ്പം ജോലിക്കൊന്നും പോയിട്ടില്ലാ വീട്ടിലന്നെ അച്ഛനെന്താ വർക്ക്
ഓ
അച്ഛനെന്താ വർക്ക് ചോയിച്ച്
പെയിംൻ്റിംങ്ങ്
പെയിൻ്റിങ്ങോ
ഉം
ആ അമ്മക്ക് ജോലി ഉണ്ടോ
ആ ജോലിയുണ്ട്
ആ എന്താണമ്മ
ടീച്ചർ
ഉം അനിയത്തികളൊക്കെ എത്രേലാ
ഒരാള് പത്തില്
ആ എന്റെ വല്യ മോള് പത്തിലാ
ആ ആ
എങ്ങനുണ്ട് ട്യൂഷനൊക്കെ പോണുണ്ടോ
ആ ട്യൂഷനൊക്കെ പോണണ്ട്
ആ മാർക്കൊക്കെ ഉണ്ടോ
ഉം
ട്യൂഷൻസ് അവിടെ എക്സാം ഒക്കെ കഴിഞ്ഞേക്കൂല്ലേ ട്യൂഷനില്
ആ ആ
ഇയ്യെങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയ്നിനിം പത്തിലും പ്ലസ്‌ ടു ലൊ ക്കെ?
ആ വി
ഏ ഇയാൾ
മം മീഡിയം
മം പ്ലസ് ടുന്ന് എത്ര എ പ്ലസ്‌ ഇണ്ട്.
ആന്നാല്
മം അത്ശേരി കൊയപ്പല്ല പ പത്തിലോ
പത്തില് മൂന്ന്
ആ പിന്നെ അനിയത്തി എങ്ങനെ ആ നിൻറ്റിലാരെ പഠിക്കോ? ആ പിന്നെ ആ ചെറുതോ ചെറിയ അനിയത്തിയോ?
ആഹ അവളും അവളും മീഡിയം.
ആ അല്ല അവളെത്രീല?
അവൾ അഞ്ചില്.
ആ ആ പിന്നെ എന്നിട്ട് വേറെ എന്തെക്കയാ എന്നിട്ട് അവിടെ വീട്ടില് പിന്നെ എന്തെക്കെ ഇണ്ട് റമ്പൂട്ടാനും പിന്നെ എന്തൊക്കെയുണ്ട്
ആ ഇവിടെ കുഞ്ഞ് ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്.
ആഹ് ചെടികൾ ഇണ്ടാക്കി വിക്കാറില്ലേ അത് അമ്മ ഉണ്ടാക്കണതാ
ആഹ്
അമ്മ ഇണ്ടാക്കണതാണോ അതോ ഇയാള് ഉണ്ടാക്കുവോ
ആ ഞാനും അമ്മയും കൂടെയൊക്ക.
ആഹ് ആഹ്
ആഹ്
ചെറിയ തോതിലൊക്കെ ഉം ഉള്ളട ത്ത് ഉം അതിനുള്ള സൗകര്യവേയുള്ളു അപ്പൊ അതിനനുസരിച്ചുള്ള
ആഹ്
പിന്നെ കൃഷിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നമ്മള് തന്നെ ഇണ്ടാക്കി നമ്മളാദ്യം വന്ന് പറിച്ച് കിട്ടണ ആ ഒരു ഫീല് രസാണല്ലോ? അപ്പൊ അതുകൊണ്ട് എന്താ തക്കാളി തയ്യിണ്ട് അതിന് തക്കാളി എടുത്തേക്കണ് ഒരു കായിണ്ട് പിന്നെ പയറ് ഉണ്ടായേക്കണ് പിന്നെ കോവ കോവക്കയില്ലേ കോവക്ക അറിയില്ല
ആഹ് അറിയാം
ആഹ് ആഹ് വള്ളിണ്ട് അത് അതിന്മേൽ കായിഇണ്ടായിക്ക്ണ് ഇനി പ്രാസംപ്രുട്ട് പാസം ഫ്രൂട്ട്ല്ലേ അതിന്റെ വള്ളിണ്ടായ്ക്ക്ണ് പിന്നെ ഷമാമൊക്കെ കുയിച്ചിട്ടീനി ഷമാമിന്റെ കായികളൊക്കെ ഇണ്ടായിനിം വല്യതായീല മൂത്തില അതിന്റ കൂ അതിന്റെ മുന്നേ വള്ളി ഒണങ്ങിപ്പോയി പിന്നെ വത്തക്കാ കുഴിച് ആഹ് കുക്കിംഗും ഇഷ്ടാ വല്ല്യ മോള് കുക്കിംഗ്‌ ഇതേ പോലെ യൂട്യുബിലൊക്കെ നോക്കിയെന്നെ അങ്ങനെ ഓൾ സ്നാക്സ് ആയിറ്റും കേക്ക് ആയിറ്റു അങ്ങനൊക്കെഓള്ണ്ടാക്കും
ആ ആഹ്
അറിയോ അടുക്കള ജോലിയൊക്കെ അറിയോ? ആഹ്
ആഹ് ആ ഞാനും കൂടെ സഹായിക്കാ അവക്ക്
ആഹ് ഉം. യൂട്യൂബില് നോക്കിയാണ്ട് ഇണ്ടാക്കലയ്ക്കരലെ.
ആഹ്
ആഹ് ഇപ്പം പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലേലും പ്രശ്നല്ലല്ലോ യൂട്യൂബിലെല്ലാണ്ടായതോണ്ട്
ഏ
ഒന്നും അറിയില്ലെങ്കി കൊഴ്പല്ലല്ലോ യൂട്യൂബില് എല്ലാർ ഉം ണ്ടാകൊണ്ടേ ഉം
ഉം.
പിന്നെ ഏട്ടനെന്താ ജോലി
ആ പെയിന്റിങ്
ഏ ഏട്ടനും പോയ്ൻ്റിങ്ങാ
ആഹ്
ഉമ് ഉമ് അച്ഛന്റെ കൂടെ പോലാ
അല്ല ല്ല
ഉമ് മ്ഹ് പിന്നെ വേറെന്താ ന്ന്ട്ട് മഴണ്ടായിരുന്നൊ അവട് ക്ക്
ആഹ് ഒണ്ട് ഒണ്ട്
ഏ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യ്ണ ആളാണോ
ഒരു മൂന്ന് വീഡിയോസെറ്റെ ഇട്ടിട്ടൊള്ളൂ
ആ
ഓർക്ക് ഒരു പെറ്റ് ണ്ടായിനീ പൂച്ചന്റെ
ആ
അപ്പ അതിനെ അതിന്റെ വീഡിയോ ആണ് ഫസ്റ്റ് യൂട്യൂബിലിട്ടെ അപ്പ അത് ചാനലൊക്കെ തൊടങ്ങിയ അയിന്റെ വീഡിയോണ് ഫസ്റ്റ് ഇട്ടാ അന്നെനെ ആ പൂച്ചമരി ചത്തു അപ്പ അയിൻ്റെ ടെൻ ടെൻഷല് പിന്നെ അതോണ്ട് യൂട്യൂബ് ചാനലൊന്നും നമുക്ക് പിന്നെ താല്പര്യം ഇല്ലാതായി
ആ ആ
ന്നാലും പിന്നെ ഒരവ്ൽമിൽക് ഇണ്ടക്ണത് പിന്നേ അമ്മളെ വട്ത്തെ ഫ്ലവറൊകെ ആ ചെടി പൂക്കളൊക്കെ വിരിഞ്ഞിരിക്ക്ണ അതും അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോട്ടെ
ആ ആ
പിന്നെ അതിമ്മേ പോയിട്ടില്ല
ആ ആ
അവിടെ ചെറിയനിയതിക് ങ്ങനെ ചാനലൊക്കെ ഉണ്ടോ
എന്താ
ചെറിയനയത്തിക്ക് ഇങ്ങനെ ചാനലൊക്കെണ്ടോ
ഇല്ല ഇല്ല അവക്ക് ഇല്ല
ആ
ആ
അതോരോ മൂടാണല്ലൊല്ലേ
ആ
മ്മ് ന്നട്ട് അമ്മേം അച്ഛനൊക്കെ വന്നോ എത്തിയോ
ഏ
അമ്മീം അച്ഛനൊക്കെ അവടല്ലേ എത്തീല്ലേ ഇന്ന്ല്ലല്ലോല്ലേ ഞാറായ്ചായതോണ്ട് ഫ്രീയാണല്ലേ
മ്മ് എല്ലാരൊണ്ട് വീട്ടില്
ആ എല്ലാർക്കും അവധി ദിവസായതോണ്ട് ഫുഡൊക്കെ കഴിച്ചല്ലേ
ഫുഡൊകെ കയിച് ഇയാളൊ
ഏ ആ കഴിച്ച് കഴിച്ച് ഞാന് മെഷീൻ ഇണ്ടായീനി അപ് പ്പം ഇവടെ ഡ്രസ്സൊന്ന് കീറിയത് ആഹ് തയ്ക്ക്യേര്ന്നു
ആഹ് ആഹ്
ഉം ന്നാഓക്കെ ശെരിന്നാ
ആഹ് ശരി ശരി